സുഖാണ് എന്താ അവിടെ വിശേഷം
ഓ ഇവിടൊന്നും പ്രത്യേകിച്ചില്ല മ് വീട് പണി നടക്കുവാണോ
ഇല്ലില്ല അയം എന്താ തൊഴുത്തേ തൊഴുത്ത് പൊളിച്ച് ക്ലിയറ് ചെയ്യാനെ
ആണൊ
അത് ഉയരത്തിലാണ് നമുക്ക് വെള്ളവും മറ്റില്ലെ കൊടുക്കുമ്പോള് നമ്മള് ഇങ്ങനെ അതിന്റൊരു സ്റ്റെപ്പ് മായിരി ഇങ്ങനെ കല്ലുമ്മേ കേറി നിന്നിട്ടാ കൊടുക്കണത്. അപ്പ അതൊന്ന് പൊളിച്ച് ങ്ങാണ്ടൊന്ന് പ്പ ആ പണീന്റെ തെരക്കിലയിരുന്ന് പണിക്കാരുണ്ടാരുന്നു അപ്പം അവർക്ക് ഫുഡും കാര്യോം
ആ പോത്താണോ
ആ പോത്ത്
എത്രണ്ണം ഒണ്ട്
പ്പം ഇല്ല്യാ ഇപ് കൊടുത്തു പെരുന്നാളിന് വിറ്റു ആ ഇനി അത് എന്താ പ്പ റെഡിയാക്കീട്ട് പിന്നെ വാങ്ങിക്കണം. കൂടക്കെ റെഡിയാക്കീട്ട് ആ പ്പ അതിന്റെ പണി നാളെയുണ്ട് പണി മ്മ് അപ്പ നാളെയും ആ പകലൊക്കെ ഒഴിവുണ്ടാവില്ല ഉം ഉം നാളെക്കുടി ഉണ്ടാവും മഴ ല്ലെ പിന്നെ ഇ ഇന്ന് മീൻ കറി ഇണ്ടാക്കി പിന്നെ കോവയ്ക്കുപ്പേരി ഇവിടെ വീട്ടില് ഉണ്ടായ കോവയ്ക്ക തന്നെയാർന്ന് ഉം പിന്നെ മേയ്ക്ക് പേരിട്ട് മേയ്ക്ക് പേരട്ടിയും പറയും ചെലര്
ആ ഞാൻ വിചാരിച്ച് ഞങ്ങള് വിഴുക്ക് വരട്ടി
മെയ്
ഇങ്ങള് ഉം ആ അതെ വിഴുക്ക് വരട്ടിന്ന്
ആ ചെലര് മെയ്ക്ക് വരട്ടി പറയും ഞങ്ങള് ഉപ്പേരി പറയും
ആ ണോ
അത് ഇണ്ടാക്കി പിന്നെ തേങ്ങ ചമ്മന്തിയും പിന്നെ മീന് പൊരിച്ചതും
തേങ്ങ തേങ്ങ ചമ്മന്തിന്ന് പറയുമ്പ വറുത്തട്ടുള്ളയാ ണോ അതോ
വറുക്കാതെ നമ്മള് ചീന പറങ്കിയില്ലേ കാന്താരി മുളക് ചി ആ ടും പിന്നെ കറിവേ പ്പിലെം സുർക്കയും ഇഞ്ചിയും എല്ലാം കുടെ മിക്സ് മിക്സിയിലടിച്ചട്ടു അങ്ങനെ ഒരു ചമ്മന്തി ഉം ഉം അത് കഞ്ഞിക്ക് അവർക്ക് ചമ്മന്തിയും പുട്ടിരിയും കൊട്ന്നു രാ രാ രാ വിലെ കഞ്ഞി കൊടുത്ത അവർക്ക് അവർക്ക് ചായക്കടി വേണ്ട
ആ ആ ഇന്ന് രാവി ലെ ചപ്പാത്തിയും ബീഫുമായിരുന്നു പിന്നെ ഉച്ചക്ക് ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും തോരനും മീൻകറിയൊക്കെയാരുന്നു
രാവിലെ പുട്ടും പഴെരുന്നു
പുട്ടും പഴവോ
ആഹ്
അരിപ്പുട്ടായിരുന്നോ
അരിപ്പുട്ട് നമ്മളെ പുട്ടുപൊടി വാങ്ങിക്കൂല്ലേ
ആ ആ ആ
അല്ലാണ്ട് മറ്റേ പു ട്ട് വടെ ഇണ്ടാക്കലില്ല്യാ
പുട്ടുപൊടി വാ
ഏ ഹലോ അലോ
ഹലോ
ആ, എന്താ പറഞ്ഞേ കേൾക്ണില്ല ഹലോ ആ, കേൾക്ണില്ല്യാ
ക്ക്യാണൊ ചെയ്യുന്നെ
ക്കലാണ്
എല്ലാം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കും. പച്ചരി കൊടുത്ത്
ഇല്ല പച്ചരി ഞങ്ങൾ പൊടിക്കാറില്ല, ഞങ്ങൾ പൊടിയാ വാങ്ങിക്കല് അരിപ്പൊടിം പൊടിയായിട്ട് വാങ്ങി
നിങ്ങൾ ചിരട്ടപ്പുട്ടാണോ അതോ
സാധാ പുട്ട് നമ്മളെ കുറ്റിയില് ഉണ്ടാക്ണത്. ചിരട്ടപ്പുട്ട് അല്ല, ഇല്ല ഇല്ല
ആഹ് ഞങ്ങടെ ഇവിടെ ചിരട്ടപ്പുട്ടാ കുറ്റി മ കുറ്റി മതി. പ്പായിപ്പെ അപ്പ ചിരട്ടപ്പുട്ടാ എപ്പഴും.
അതും പെട്ടന്ന് ഉണ്ടല്ലല്ലേ ആവാൻ ഉം ഇനി എന്താ രാത്രിക് ക്കെന്താ
രാത്രിയിലത്തേക്ക് ഉച്ചക്കത്തത് തന്നെ ഇന്ന് ചപ്പാത്തി ഒന്നും വാങ്ങിയില്ല രാത്രിയിലത്തേക് ഉച്ചക്കത്തെ ചോറും മീൻ കറിയും അതൊക്കെ തന്നെ
കറി എങ്ങനാ ഉണ്ടാക്കൽ
മീൻകറി മുളക് കറി പോലെ വെക്കും കുറച്ച് തേങ്ങ അരച്ച് ചേർക്കും
ആഹ് ആഹ് മസാല എന്താണ് ഉപയോഗിക്കല്
ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് പിന്നെ മുളക് മുളക് പൊടി മല്ലി പൊടി മഞ്ഞ പൊ പൊടി പിന്നെ ഉലുവ പൊടി ഇല്ലേ ഉലുവ പൊടി ആഹ് എല്ലാം കൂടെ ഇട്ട് വഴ എന്നിട്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കും പുളി വേണോങ്കിൽ തേങ്ങാടെ കൂടെ അരക്കും ഉള്ളി ചേർക്കും ഉള്ളിയും തക്കാളി പ ആഹ് വെളുത്തുള്ളി ഇഞ്ചി
ആഹ്
എല്ലാം കൂടെ വഴറ്റിയിട്ട് ആണ് പിന്നെ തക്കാളി ഇടുന്നത്
മ് മ്
പുളി ഒന്നെങ്കിൽ പിഴിഞ്ഞ് ഒഴിക്കും അല്ലെങ്കിൽ തേങ്ങേടെ കുറച്ചു തേങ്ങേടെ കൂടെ പുളിയും കൂടെ അര
ആഹ് ആഹ് അങ്ങനെ എന്നിട്ട് പിന്നെ ഉള്ളിയിട്ട്
ആഹ് ആഹ്
ഉം
അവിടെ എങ്ങനാ വെക്കുന്നെ
ഞാന് എന്താ ഇന്നിപ്പോ കറി ഉണ്ടാക്കിയത് വെളുത്തുള്ളി മാത്രമേ ചതച്ചിട്ടുള്ളു പിന്നെ തക്കാളി തക്കാളി മുളക് പൊടി മഞപോ പൊടി ഉപ്പും മല്ലിപൊടി ഇട്ടിട്ട് പിന്നെ പുളിവെള്ള ട്ടിട്ട് നല്ലോണം കഴുകി കണ്ട് നേരാണ്ടി കോയച്ചിട്ട് അത് വെച്ച് ത് പിന്നെ മീൻ നല്ലോണം വെന്തിട്ട് പിന്നെ മെൻ ഇട്ട് പിന്നെ അത് കഴിന്നിട്ട് തേങ്ങ അരക്കു ച്ച് പറന്നു മീനെന്താ നെ എന്താ എന്താ നെട്ട് നേറ്റലോ അങ്ങാനെന്തൊരു പേര് പറന്നു
അ
നെട്രോ
ആഹ് ചെലർ ഇ പൊടികൾ മ ലക്കൾ ചൂടാകാതെ മിക്സിൽ തേങ്ങ അര കൂടെത്തന്നെ അരച്ച തേങ്ങക്കറി വെക്കുന്ന അ രിധിയില്ലല്ലേ
ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ
ഉം തേങ്ങക്കറിയാനെ കുടുതലും വക്ന്നെ അധോ മുളക് കറിയാണെ
തേങ്ങ കറി അങ്ങനെ ഉപയോഗിക്കുല ചെലപ്പം തേങ്ങ പാൽ ഉപയോഗിക്കും അല്ലെങ്കിൽ വെറും മുളക് ഇട്ട്ക്കാൻണ്ട് അങ്ങനെ ഉപയോഗിക്കും അല്ലാദല്ല ഹ്മ് ഇന്ന് പിന്നെ പണിക്ക ണ്ട് തേങ്ങക്കറി ആയിട്ടില്ലങ്കിൽ കറി ഉണ്ടാവുല്ലല്ലോ അയി എങനെക്കെ നമ്മുക്കറിയോ വറുത്തില്ല വർ ക്കാതെ മ്
പിന്നെ രാത്രിക്കക്ക് അദെന്നെന്നോ
അകറിണ്ട് ചോർ പിന്നെ ഇന്ന് തെകയായിട്ട് കൊറച്ച ച്ച് ചോർ ഉണ്ടാക്കി അപ്പൊ ഇപ്പ മീൻ പൊരിച്ച്ന്ന്ണ്ട്
ഹെ കുത്തരി ചോറൊക്കെ കഴിക്കോ
അ കഴിക്കും എല്ലാതും കഴിക്കും ഒന്നും കൊയപ്പൊന്നുല്ല എല്ലാച്ചോറും അ
എല്ലാം കഴിക്കുംന് ഉം കന്നി എധൊരു ഇട്ടാൽ വെക്കുന്നത്
കന്നി അങ്ങനെ കുടിക്കാറില്ല പിന്നെ പണിക്ക ക്കാർക്ക് നമ്മൾ ചോർ വെക്ക്‌നീൻ നാനാ എടുത്ത് കൊടുക്കും ട്ടൊ ഞാൻ കഞ്ഞിങ്ങനെ കുടിക്കില്ല ചോറ് രാവിലെ നേര്ത്തെണ്ടാക്കി ഉം അവ്ടെ പുത്തരികഞ്യാ ഇഷ്ട്ടം
ആ പുത്തരി കഞ്യാ കൂടുതലും വെച്ചോണ്ട് പിന്നെ മലക്കൊക്കെ പോകുമ്പം ആ ഒരു പുത്തരി കഞീ പിന്നേ ഒരു കറിയുണ്ടല്ലോ മലകോവുമ്പോ കിട്ടുന്ന കൂട്ടീട്ട്ണ്ട് ഉം
ആ മസാല
അത്രോന്നറയും അത്രോന്നറയും അത്‌ കയിച്ചിട്ടുണ്ടോ
ഇല്ലില്ല അത്‌ എങ്ങനെ ണ്ടാക
ഇത്തില്ല അമ്പലതില് അമ്പൽത്പോയിട്ടേച്ച് തുടങ്ങി മലക്കുപോകുന്നവരില്
അ ആ ഉം ഉം അയിലെന്താണ് സാധനം അയെന്താണ് സംഭവം ഓല് ഉപയോഗിക്ക്ണെന്താണ് സാനം അതെ ന്ദ് ന്താണ് അയിൽ ഉപയോക്ക്ണെ ഇപ്പ അമ്മൾ മി
ചേമ്പ് ചീനി അങ്ങനെ ഒക്കെ
അ ആ അങ്ങനെ ലെ
ആ പിന്നെ കടലെ ഒക്കെ ചേർക്കും
ഗ്രീൻ പീസാ മണികടലെ മടി മണി കടലെ ഗ്രീൻ പീസോ
മണിക്കടല മണി കടല നല്ല ടെസ്റ്റ്‌ ആണ് പിന്നെന്താ
പിന്നെ വെറെന്തെക്കെണ്പ്പ അയ് എല്ലാർക്കും സുഖ അല്ലെ
അതെ അതെ മഴ ഇണ്ടായ്ർന്ന് ഇന്ന്
മഴന്നെ ഒള്ളു ഇപ്പളൊക്കെതാ മഴ പെയ്യ്ണ് ഒര് ഒഴിവ് ഇല്ല
ആ
ഇന്നലെ രാത്രി തൊടങ്ങെതാ അവ്ടെയോ
വന്ന് പിന്നെ മ പിന്നെ വൈകിട്ട് ചെറുതായിട്ട് പെയ്ത് ഇന്നലെ രാത്രി ഭയങ്കര മഴാര്ന്ന് കരണ്ട് പോയികയ്ഞ്ഞാ പിന്നേ മീൻകറിക്കങ്ങനെ അരയ്ക്കാനൊക്കെ പാടാ.
ആ ശരിയാ.
പിന്നെ കരണ്ട് വരുമ്പഴാ കറിയൊക്കെ വെക്കുന്നത്. ഇന്ന് കൊറേ താമസി സിച്ചു വന്നപ്പം. അല്ലേപ്പിന്നെ ന നമ്മള് മഴ കാണുമ്പഴേ രാവിലെ എല്ലാം അരച്ചുവെക്കണം.
ആറരയൊക്കെത്താനൊള്ളതാ
ഇല്ല ഇല്ലെപ്പിന്നെ പാടാ.
ആ ശരിയാ. പിന്നെ അമ്മേം ഇല്ല.
ഏ
അമ്മയില്ല്യാ?
അമ്മയൊണ്ട്, അമ്മ കടേ പോയേക്കുവാ
അല്ലേ അമ്മയല്ല അമ്മി? അരക്കണ അമ്മി.
അമ്മിയോ? അമ്മിയൊണ്ട്, അതിലത്ര അരക്കാനറിയില്ല. ഇല്ലില്ല ഉണ്ട് പക്ഷെ അരാകാൻ ക്കാനത്ര അറിയില്ല.
ആ ആ ഞാ ചമ്മന്തി അധികദിവസോതിത്തന്നെ അരക്കുക ക്ക ചമ്മന്തി അതുപോലെ ഉള്ളി ങ്ങനത്തോക്കേ ഉം.
വറത്തുരാകുപ്പോ കൂടുതൽ ടേസ്റ്റ്.
ആ ആ കൂടുതലങ്ങനേ ചെയ്യല്.
ആ ചമ്മന്തിയൊക്കെഅരച്ച സെറ്റല്ലേനാത്ത്? ചെറിയമ്മിയാണോ അതാണോ വലുതാണോ? ചെറിയമ്മിയ
അല്ല വല്ല്യമ്മിയാ വല്ല്യമ്മിയാണ്.
ആം
അത് താഴെ ഒരു അടുക്കളെണ്ടവിടേ. അമ്മിയുണ്ട്. ഉം......
ഓക്കേ ന്നാ.
ആ ശരി.
ശരി